ഫുഡ്ക്കൊ കഴി
എന്താ നിങ്ങള് ഭയങ്കര ബിസി അല്ലേ ഇങ്ങളെ വിളിച്ചാലൊന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പൊ.
ബോറെല്ലാം കയിച്ചോ
കെയിച്ചൂ കയിച്ചു
ഞാന് കയിക്കുന്നുണ്ടായിരുന്നു. ആഹ് ചോറെള്ള കയിച്ചു അപ്പാണ്.
അതെ. ഇങ്ങളെ വിളിച്ചിട്ട് കൊ കൊറേ നേരമായി ഞാൻ വിളിക്ക്ണ് കിട്ടണില്ലല്ലോ ഭയങ്കര ബിസിയാണല്ലോ നിങ്ങള്
ഈ ഞാന് ഫുഡ് കയിച്ചോണ്ടായിന്ന് ചോറ് വെച്ചോണ്ടായിന്ന്
അതെ എന്താന്നു സ്പെഷ്യൽ അതെ
സ്പെഷ്യല് ട്ടിന്റെ ചാറും
എന്തിന്റെ
മീന് മീന് ചെമ്മീൻ ചെമ്മീൻ ചാറും പിന്നെ അപ്പം
അതെ എന്നിട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞോ
കയിക്കല് കഴിഞ്ഞു ഇനി കുളിണ്ട് കുളി കഴിഞ്ഞ് കെടക്കണം
ഏഹ് കുളിച്ചിട്ടില്ലെ അപ്പം
രാവിലെ കുളിച്ച് രാത്രി ഒന്ന് കുളിക്കണല്ലോ
ആഹ് ആഹ് മഴ ഇണ്ടാ അങ്ങട്
മഴണ്ട് നല്ല തണുപ്പാണ് എന്ന കുളിക്കാൻ നല്ല പാങ്ങല്ലേ ഉറക്കം വരും നല്ല
ആഹ്
ആഹ്
കുളി ഇവിടെ മേൽ ഞാൻ എട്ട് എട്ടര ആയി മേല് കഴുകാൻ
ചോറ് കഴിച്ചോ
ചോറ് കഴിക്കണേ അനിയനൊക്കെ വരാണ്ട് അപ്പൊ അവനൊക്കെ വന്നിട്ട് വേണം കഴിക്കാൻ മീന്ണ്ട് പിന്നെ ഉപ്പേരി പപ്പടം അച്ചാറ് ഏഹ്
അവള് ഉറങ്ങിട്ടില്ലേ അവള് ഉറങ്ങാണെങ്കി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവേ ആഹ് അവക്ക് കൊടുത്തു ഭക്ഷണം കൊടുത്തു അവള് കഴിച്ചു
എനക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിരുന്നു ആഹ് തയ് തയ്ക്കാൻ വേണ്ടി
ആഹ് ആഹ്
അങ്ങനെ തയ്ച്ചു രണ്ടു പേർക്ക് കൊടുത്തു ഇനി ആഹ് ഉണ്ട് ആഹ്
ആഹ് ആഹ് ഞാനും തയ്യിക്കാൻ പഠിക്കാൻ പഠി ഞാനും വിചാരിക്കുന്നുണ്ട് കാരണം പെൺകകുട്ടിയല്ലേ അവക്കരു ചുരി ചുരിദാറോ ഉടുപ്പൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എത്ര പൈസ കൊടുക്കണം
അതെ അതെ അത് ശരിയാ ഇവിടെ അഞ്ഞൂറുണ്ട് ഒരു ചുരിദാർ അടിക്കാൻ
അതെ ഞാൻ പിന്നെ അടിക്കാറില്ല ഒക്കെ ഈ റെഡിമെയ്ഡ് എടുക്കാ കാരണേ
റെഡിമൈഡ് എടുത്താലും ഷെയപ്പ്പ്പാക്കിയാലും അതിനും പൈസ ഉണ്ട് ഇവിടെ ഇവിടെ എമ്പതെല്ലാം മേങ്ങും അങ്ങനെ ഫുള്ള് സ്റ്റിച്ചിട്ടാൽ
ആഹ് ഒന്ന് പഠിക്കണം അതിന് ഈ പഠിക്കാൻ പോണങ്കിൽ കുട്ടീനെ നോക്കാൻ ആൾ വേണ്ടേ അത് വിചാരിച്ച ട്ടാണ് പഠിക്കാൻ പോവാത്തത്
ആഹ് മുമ്പേ ശ്രമിക്കണായിരുന്നു
ആഹ് അത് പഠിച്ചത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല ലാബ് അല്ലേ പോയത്
ആണ്
ഉം അത് പഠിച്ചത് വെറുതെ ഞാൻ ലാബില് ലാബ് ടെക്നീഷ്യൻ
എന്നിട്ടു എന്തായി
എന്നിട്ട് പോയി ഇവിടെ എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ നാലഞ്ചു മാസം നിന്ന് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത തന്നെ മലപ്പുറത്തന്നെ ഒരു ക്ലിനിക്കില് പോയി അവിടെ പോയത് ആ പോയക്കൊണ്ടിരിക്കുന്ന സമയത്ത കല്യാണം കല്യാണൊക്കെ ഉറപ്പ ആഹ് മലപ്പുറം
അപ്പൊ മലപ്പുറം ഇപ്പൊ നോക്കിക്കൂടെ വീണ്ടും
ജോലിയോ
ആഹ് അതെന്നെ
മോള് ഉള്ളതല്ലേ
മോള് ഇപ്പം ഹ് വല്ല സ്കൂളിലാ അല്ലെങ്കിൽ അങ്കലവാടിയിലാ അങ്ങനെയൊന്നും കൊണ്ടാക്കിയാ പറ്റുവല്ല പോവാൻ
അതിനിപ്പോ രണ്ടു വയസ്സ ആവുന്നല്ലേ ഉള്ളൂ
ആഹ് അതെ കുഞ്ഞിപ്പോ വലുതായാലും പ്രശ്ന ഇല്ലല്ലോ
ആഹ് അവള് കൊറച്ച് ആയിട്ട് വേണം പോവാൻ
പിന്നെ പാർട്ട് ടൈആയിട്ട് ജോബ് ഉണ്ടെങ്കി അങ്ങനെ നോക്കിക്കൂടെ
നോക്കണം അതും നോക്കണം ഓൺലൈൻ വർക്ക് നോക്കണം
ങ്ങനെ നോക്കിക്കൂടാെ ഇപ്പൊ കുഞ്ഞ് ചെറുതായാലും അങ്ങനെയല്ല ഓൺലൈൻ വർക്കിൽ കയറിയാൻ നല്ലായിരിക്കുംല്ലോ എന്റെ എൻ എന്റെലരു സ്റ്റാറ്റസ് വർക്കണ്ട് ആയിരത്തി ഇരുന്നൂറിട്ടാല് ഡെയിലി നമുക്ക് ആയിരത്തി ഇരുന്നൂറിട്ടാല് നമ്മക്ക് അയില് ഉം ഇത് പ്രോഡക്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്ത് അഡ്രസ്സ് കൊടുത്താലും അത് വരും പിന്നെ ടാറ്റസിന്റെ ക്യാഷ് ഫ്രീ ആണ് ഇരുപത്തഞ്ച് രൂപ രണ്ട് ടാറ്റസ് പിക്ക് ഉണ്ടാവും ആഹ് ഒരു ദിവസം ഇരുപത്തഞ്ച് രൂപ കിട്ടും പത്ത് ദിവസത്തില് നിങ്ങക്ക് നിന്റെ അക്കൗണ്ട് നമ്പറും ഇതും കൊടുക്കണം അപ്പൊ പത്ത് ദിവസത്ത നിങ്ങക്ക്ത് ഗൂഗിൾ പേ ചെയ്തു തരും എനിക്ക് പത്ത് ദിവസകുമ്പ ക്ക് നിനക്ക് എത്ര ദിവസമാണ് ആ ക്യാഷ് നിങ്ങക്ക് കിട്ടും നിക്ക് പത്ത് കഴ്യണം
ഉം ഉം ആ പ്രൊഡക്റ്റ് നമ്മള് കൊടുക്കും വേണ്ടേ വിറ്റൊഴി
വിൽക്കണ്ട വിക്കണ്ട അത് നമ്മക്ക് ഉപയോഗിക്കാനുള്ളത് അതില് പ്രോട്ടീൻ കി ഡ്സ് പ്രോട്ടീനിതുണ്ട് വല്യ ആൾ അതുംണ്ട് ചെറിയ കുട്ടികൾതും ഉണ്ട്
ആ ആ
പിന്നെ ഓയിലണ്ട് തലക്ക് തേക്കുന്ന നല്ല ആയുർവേദിയ ഡ്രീം ലൈഫ് എന്നുള്ള കമ്പനിയാ നല്ല കമ്പനിയാ
ഉം
നമ്മള് അതിനെകുറിച്ചിട്ട് പറഞ്ഞരാം കൂടുതലായി
ആഹ് ആഹ് അതിന് ആദ്യം നമ്മൾ എത്ര രൂപ ഉണ്ട്
ആയിരത്തി ഇരുന്നൂറ് ഇടണം.
ഉം
അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാന് ഹെൽപ് ചെയ്യാം. പിന്നെ നിങ്ങക്ക് കിട്ടുമ്പോ വിട്ടാന്നാ മതി. പരിങ്ങനെ ഞാന് ചേർക്കാണ്ട്. ആ ചേർത്താറുണ്ട് അങ്ങനെ, എല്ലാരും ചേർത്താറുണ്ട് അല്പം ഇതിൽ ചേർത്താറുണ്ട്.
ഞാന് ഇതുപോലെ ഒരു ഓൺലൈൻ വർ ക്കിൻ ചെയ്തേ ചേർന്നു അതെത്രെ നൂറ്റമ്പത് രൂപ ഇട്ടിട്ടൊര് പത്ത് മണി ചെടിയുടെ ബിസിനസ്
അത് സിപ്രിങ്ങ് വേ അതിപ്പഴും ഉണ്ട്.
ആഹ് സ്പ്രിംഗ് വേ അതിലുണ്ടായിരുന്നങ്ങള്
അതിലുണ്ടായിരുന്നു അതി ഇപ്പളും ഇണ്ട് ഇപ്പൊ പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാനും നമ്മള് താഴെ വന്നാലും മേങ്ങണം എന്തെങ്കിലും സോപ്പായി യൂസ് ആക്കാൻ വേങ്ങണം. അതിന്ന് ആഹ് എന്റെത് നാലായിരം രൂപയോളം ഇക്ക് കിട്ടിയിരുന്നു.
ഇനിക്ക് ഒന്നും കിട്ടില്ല ഞാൻ ആളെ ചേർത്തി.
പിന്നെ ചേർത്തിയേന്ന് പിന്മറിയെന്തിനാ ആപ്പ്
പിന്നെ ഇല്ല ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുല്ല. അത് പിന്നെ മറ്റേ ഏട്ടന്റെ ഭർത്താവിന്റെ
ഏട്ടന്റെ ഭാര്യ ഒക്കെ ചെയ്താർന്നു അവര്ക്ക് പിന്നെ ഇതൊന്നും പൈസയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യുന്നില്ല പിന്നെ ഞാനെങ്ങനെ ചെയ്യ എനിക്ക് ഞാൻ നൂറ്റമ്പത് രൂപ ഇട്ടത് പോലും ഇക്കി കിട്ടിയില്ല പിന്നെക്കത് വിശ്വാസല്ലാണ്ടായി
സ്റ്റാറ്റസ് ഇട്ടതിന്റെ ക്യാശ് കിട്ടയില്ലേ.
അതും കിട്ടിയില്ല.
അത് വിട്രോ ടു
അത് വിഡ്രോ കൊടുത്തു വിഡ്രോ ഒക്കെ കൊടുത്തു. അതെത്രയോ രൂപ ആയപ്പോ.
ഞാൻ വിഡ്രോ കൊടുത്ത് എത്രെ മുന്നൂറോ നാനൂറോ എന്താ ആയ വിഡ്രോ ചെയ്യൻ പറ്റിയരുന്നില്ല അന്ന്.
നൂറ് മുന്നൂറ്.
ആഹ് എന്നിട്ട് ഞാൻ വിഡ്രോ കൊടുത്തിട്ട് അതുപോലും കിട്ടിയില്ല.
ഒരഞ്ച് പ്രാവ്യശം എനിക്ക് കിട്ടിയിള്ളു.
ഞാൻ ചേർത്തിയവര് പോലും എന്നെ ഓരോന്ന് പറയാൻ തുടങ്ങി.
അത് ഇപ്പളല്ല കിട്ടുന്നത് ന്റി ഇപ്പൊ നമ്മൾ ഏജുമണി ചെടിയാ സോപ്പ അങ്ങനത്തെ എന്തെങ്കിലും മേങ്ങണം നിങ്ങള് താഴെ വന്നോറ് എന്നെങ്കും ഒരു പ്രൊഡക്റ്റ് മേങ്ങണം പുരക്കാവശ്യായ അന്നെങ്കിൽ അവന്റെ കമ്മീഷനും നമുക്ക് ഒമ്പതിനായിരം പതിനാലായിരം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോ
ആഹ് എനിക്കതൊന്നും കിട്ടിയില്ല ഞാൻ പിന്നെ അത് നോക്കിയില്ല.
അപ് ലോഡ് ചെയ്യുമ്പൊക്ക അത് ഇപ്പോ അപ്ലോഡ് ചെയ്യാൻ വന്നു എല്ലാറയ്ന്ന്
പിന്നെ നമ്മെ ഗ്രൂപ്പില് തന്നെ ക്രീഷോട്ട് വിട്ടാ മതിയായിരുന്നു. ഇപ്പൊ അപ്ലോഡ് ചെയ്യണല്ലോ.
ഞങ്ങളിപ്പോ അത് ചെയ്യുന്നുണ്ട് സ്പ്രിംഗ് വേ
ഇല്ല ഇപ്പൊ നാൻ നിർത്തിയതാണ് ഇക്ക് ഇപ്പ ഈ ഇങ്ങനത്തെ മറ്റേ സേവാപ്പില് ജനറൽ സോഫ്റ്റ് വെയറ് സൊല്യൂഷൻ അയില് കേറിട്ട് എൻക്ക് ഇപ്പൊ ആളെ കേറ്റുന്നുണ്ട് അയില് ഞാന് അഞ്ചു പേരെ കെറ്റി. പിന്നെ ഒരു ഫോണില് രണ്ടു പേരെ കയറ്റി ഇപ്പൊ കൊറേ പേര് അങ്ങനെ കേറുന്നുണ്ട് അത് നല്ലൊരു ഇത്. ആണ് എനക്കയില് ഫസ്റ്റത്തെ ഫോണില് വന്നു ആയിരം രണ്ടാമത്തെ പോളില് മൂവായിരം വന്നു. ഏഹ് പിന്നെ മൂന്നാമത്തത് ഇരുപതിനായി ട്ടോട്ടൽ നമുക്ക് ഇരുപത്തി നാലായിരം കിട്ടും ഒരു ഐഡി അടിച്ചാല് അതുകൊണ്ട് അയില് പോണ്‌ണ്ട് ഇപ്പൊ മുന്നോട്ട്. അതിപ്പോ കിട്ടുന്ന തന്നെയ ഇതാ ഓട്ടോപോള അനുസരിച്ചിട്ടാ കിട്ടുന്നത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതാ. അത് പൊട്ടുന്ന സംഭവല്ല നല്ല ഗവൺമെന്റ് അപ്രൂവൽ ഇള്ള കമ്പനിയാ ഐ ടി കമ്പനിയാണ്. തൃശൂറാണ് സ്ഥിതി ചെയ്യുന്നത്. മതിയായിരിക്കും അവിടെ പോയാല്. ഇപ്പൊ എനക്ക് കിട്ടി നാന് ആറ് ഐഡി അടിച്ചിട്ടുണ്ട് ഒരു ഫോണില് പിന്നെ ഒരു ഐടിൽ മൂന്ന് ഐഡി അടിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ച് റഫറൽസിനെ കൊണ്ടുവന്നു ഒരു റഫറൽസിറൽ നമുക്ക് പന്ത്രണ്ടായിരം കിട്ടും.
ആഹ്
അങ്ങനെ അവർക്കിപ്പോ ആയിരം വന്നു.
ഇതെന്താപ്പ നേർത്തെ പറഞ്ഞെ. ആ നേരത്തെ പറഞ്ഞ ആയിരത്തി എത്രേ പൈസ ഇട്ടിട്ട് ചേരുന്നതോ.
അത് ആയിരത്തി നൂറ്റി അമ്പത് ഈൽടെ സേവാപ്പിന്റെ അത് സാറ്റസ് ഇടുന്നതാ ആയി. രിത്തിരുനൂറിന്റെ
ആഹ് ആഹ്
അത് വേറെ ഇത് വേറെ. ജനറൽ ഗെറ്റ്. സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നന്ന കമ്പനി.
ഉം ഉം അതുപോലെ ഞാൻ വേറൊരിതില് ചെയ്തായിരുന്നു ഏതറിയോ. എന്തോ ഒര് നമ്മൾ പ്ര പ്രൊഡക്റ്റ് വാങ്ങീട്ട് പിന്നെ ആളെ ചേർത്തണ ഒരു പരിപാടി ഇണ്ടല്ലോ. എന്താപ്പത്തിന്റെ പേര് ഏഹ്
വെസ്റ്റിജോ.
അല്ല വേറെ എന്തോരിത്
ഡൈമന്
ഏ വേറെ എന്തോ ആണത്. എന്നിട്ട് പിന്നെ ഏഹ് അയ്യായിരം രൂപ എന്തോ പൈസ അതില് ഇട്ടിട്ട് നമ്മള് ആളെ ചേർ ക്ക പിന്നെ.
ഓഹ് മറ്റേ ഇതായിരിക്കും. അതെന്റെ ഈടല്ലെ കൊറെ ഫ്രണ്ട്ല്ലാം ചേർന്നിരുന്നു.
ആഹ് എന്നട്ട് ഞാനും ചേർന്ന ആ. ഞാനും ചേർന്നു ഞാന് ഓൻ പറഞ്ഞു ഇയ്യ് പൈസ ഒന്നും എടുക്ക ണ്ടടി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവള് ചെയ അവന് എടുത്തു പൈസ. എന്നിട്ടോ അതന്ന് പ്രൊഡക്റ്റ് കിട്ടി മറ്റേ ബെഡ്ഷീറ്റ്. പില്ലോ കവറ് അതൊക്കെ കിട്ടി പിന്നെ അതിനെ കുറിച്ച്. ച്ച് യാതോരു അഡ്രസ്സുല്ല.
ഉം
ഞാന് പിന്നെ അത് വിട്ടു അതില് ഇങ്ങനെ ആളെ ചേർത്തണേ അവരി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്തായി എന്തായി ചോയ്ച്ച് അല്ല വേറേ ഏതൊന്നാണത് ഞാന് പേര് ചോദിച്ചിട്ട്. പിന്നെ പറഞ് തരണ്ട്.
ഉം ആ ഓക്കെ പിന്നെ പറഞ്ഞാൽ മതി.
എന്തൊക്കെയോ ഓർമ്മല്ല
ഇതാ പ്രശ്നൊന്നുല്ല നല്ല സംഭവ ഇതൊന്നും പ്രശ്നല്ല. ഇതാണെങ്കി നല്ല പ്രശ്നൊന്നുല്ലാ നല്ല സംഭവാണ്.
ഞാൻ പൈസ പറയണ്ട് ഞാൻ ചോദിച്ച് നോക്കട്ടെ ഇവിടെ എന്ന്ട്ട് പിന്നെ പൈസ കിട്ടുന്നുണ്ടെ നമ്മക്ക് എങ്ങനെലും വീട്ടിലിരിക്കുന്നവർക്ക് അതൊരു ഉപകാരാണെങ്കിലേ നല്ലതല്ലേ.
ആഹ് പിന്നെ ഒന്നുണ്ട് ഡെമോന്നറഞ്ഞിട്ട് അയില് കേയറിയാ നല്ലത് ഞമ്മ ഇപ്പ ഡമോ ആയിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടാ പിന്നീട് നമുക്ക് ബ മൂവായിരം ഇടണം ടോട്ടല് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഏഹ് വയ്യെടാ അത് നല്ലതാ അറുന്നൂറ്റി അയിമ്പത് അങ്ങനായിറ്റ് വെരുന്നുണ്ട് ചെല ദിവസം ആയില് ആയിര വെരും ചില ദിവസം നാലായിരം വെരും അത് നമ്മക്ക് പെട്ടെന്ന് കൊടുക്കാ ആരെങ്കും സഹായിച്ചാല് ഞമ്മളിപ്പ ഹെൽപ്പെയ്താല് അവരുടെ ക്യാഷ് പെട്ടെന്ന് കൊടുക്കാം
ഉം അതെന്താ നമ്മള് പൈസ വെറുതെ അയിന്റാത്ത്ടെ
ഡെമോ അത് അയിന് സാറിനെന്നെ കോണ്ടാക് ചെയ്തിറ്റ് ലിങ്കില് കേറീട്ട് അത് സാറെന്നെ പറ പറഞ്ഞെരുന്ന് സ്ക്രീൻ വീഡിയോ ആക്കിട്ട് പറഞ്ഞെര്ന്ന്ണ്ട് എങ്ങനെ എടുക്കണോ ഓപ്പൺ ആക്കണോന്നെല്ലോ പിന്നെ അത് ആപ്പ് ഡൗൺലോഡ് ആക്കുന്നത് സാറന്നെ പറഞ്ഞെരും അയില് ഞാനിപ്പ കേറില്ലാ കേറി കയിഞ്ഞിട്ട് നിന്നോട് പറയാം
ആഹ്
എന്റെ ഫ്രണ്ട് കേറിറ്റ്ണ്ട് കഴിഞ്ഞേന് കേറീറ്റ് അവള് എങ്ങനെയെന്ന് വെച്ചിട്ട് ഞാൻ പറയാം
ആഹ് ആയിക്കോട്ടെ എന്നാ ഞാൻ ഇഞ്ഞി കുട്ടീനെ ഒറക്കാൻ നോക്കട്ടെ ഞാൻ വിളിക്കാം ആഹ് ഓക്കെ ഇങ്ങള് ഇങ്ങോട്ട് വിളിക്ക് ഇന്നാ ഫ്രീ ആവുമ്പോ
ആഹ് ശരി
ആഹ് ശരി